കേൾക്കാം
ആ എവിടെയാ കഴിച്ചോ
കഴിച്ചില്ല നീ കയിച്ചോ ചേച്ചി കയിച്ചോ
കഴിച്ചില്ലാടാ കഴിച്ചില്ല എന്തെ ഇന്ന് സ്പെഷ്യൽ എന്താ
ബിരിയാണി
അതെ ആ അന്ന് ബർ തിന്റായത്കൊണ്ടാ
ആ ചേച്ചിടെ ബേടെ
എന്നിട്ടൊന്നും കൊടുത്തില്ലേ ഗിഫ്
ആഹ് ചേച്ചിക്ക് ഡ്രെസ്സ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ കൊറച്ച് ആക്സസ സറീസ്
അതെ കേക്കൊന്നും കട്ട് ട്ടെയ്തില്ലേ അപ്പൊ
കേക്ക് ആ ഇന്നലെ ഒന്ന് ക ട്ടയ്തു ഇന്ന് ഒന്നോ ഒര് കേക്കും കൂടെ അമ്മടെ സിസ്റ്റർ കൊണ്ടുവന്നത്
അതെ
അത് കട്ടയ്യണം ചേച്ചി വന്നില്ല ഇന്ന് ബ്രോ അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കുന്ന എന്തോ ഉണ്ട് അപ്പൊ അവിടെന്ന് പോന്ന്ട്ട് ഉള്ളൂ
ഉം ഉം എന്നിട്ട് വേ അവിടെന്താ പരിപാടി
വേറെ താ വെറുതെ ഇരിക്കും അസ്സയ്ൻമെന്റൊക്കെ സ ചെയ്യാനുണ്ടെർന്നു അപ്പൊ അതിന്റെ ഒരു പ്രി പ്രെഷൻല്ല് ഉം മഴ ഉം നല്ലോം ഇണ്ട്
ഓ ഇവിടേക്കും പറയണ്ടാ മൂന്ന് മണിക്ക് തോടങ്ങിയത ഇതുവരെ തോർന്നില്ല
ആ ഇടി ഇടി ഒന്നുല മഴ മാത്രം
പിന്നെ അച്ഛനും അമ്മക്കെല്ലേ അവരൊക്കെ കടന്നോ ബ
അല്ല അമ്മ ട്യൂട്ടിക്ക് പോയി നൈറ്റണല്ലോ അച്ഛൻ കെടന്നില്ല ഉം
അതല്ല ഡിഗ്രി ഡിഗ്രിക്കാർക്ക് യൂണിഫോം ഒന്നുല്ല
ഇല്ല അമ്മളെ കോളേജില് കളർ ഡ്രസ്സാ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ കൊറേ ഡ്രസ്സ് വേണം യൂണിഫോം ആയിരുന്നെങ്കില്
ആഴ്ചേല് ഒരു സൊക്കെ കളർന്നുണ്ടെങ്കി ര സയിരുന്നു ഇത് എന്നും കളർ ഡ്രസ്സിട്ട് പോയി വേണ്ടേ
അതെ യൂണിഫോം നി സുഖേരുന്നു അ എങ്
നന്ന് ആ ആ പിന്നെ സ്കൂൾ അടച്ചിട്ടപ്പ എങ്ങോടും വേ വെക്കേഷന ആായിട്ട് ടൂറ ഒന്നും പോയില്ല
ആ വെക്കേഷന് ഞാനും ചേച്ചിയും പിന്നെ എന്റെ ഒരു കസിനോൂടെ നൈസായിട്ട്
ആഹ ഞങ്ങള് ഇവിടുന്ന് പോയി
എവിടെയൊക്കെ പോയിരുന്ന
ഞങ്ങള് ഊട്ടി പോയി കൊട കനാല് പോയി നല്ല രസമായിരുന്നു എല്ലാരും കൂടി പ്പോഴേ ഒരു വണ്ടിയൊക്കെ എടുത്ത ഞങ്ങ ആ ആഹ ഫാമിലി ആയിട്ട് ഇവിടന്ന് അച്ഛൻ അമ്മ അവിടന്ന് അച്ക്ഷഛനമ്മ അനിയമാര് അന എന്റെ വൈഫ് പിന്നെ അമ്മാവമാര് അവരുടെ ഭാര്യമാരെ കു കുട്ടികള എല്ലാം കൂടെ രസമായിരുന്നു ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് പോയി ഞങ്ങവിടെ ആഹ രസണ പക്ഷെ ഞങ്ങ ആദ്യായിട്ട് അങ്ങനെ പോകുന്ന ഫാമിലി കൂടെ എന്നിട്ട് അവര് നമ്മുക്ക് റൂമും കാര്യം എങ്ങനെ
നിങ്ങൾ മാത്രായിട്ട് പോയിട്ടില്ല
ആഹ കല്യാണം കഴിഞ്ഞ ഒരു രണ്ട് മാസം ഒക്കെ ആയപ്പോ ഏടണ്ട ബാങ്കിലെ ഒരാളുണ്ടായിരുന്നു അപ്പൊ പോയി ഞങ്ങള് രണ്ടു പേരും ചേട്ടന് ഞാനും ആളും ആളുടെ വൈഫും എന്ന ഞങ്ങള് വയനാടാന്ന് പോയി അന്ന് ഞങ്ങ അവിടെ റൂമ ഒക്കെ എടുത്ത് ഒരു രണ്ടു ദിവസം ഉം രണ്ടു ദിവസം ഒരു വീടായിട്ട് കേട്ട തോന്നണ അത് എന്ന അതിന്റെറെ താഴെ ആണെങ്കി ഇങ്ങനെ തോടോ എന്തോ പോുന്നുണ്ട അതിന്റെ അതുകൊണ്ട് ഞങ്ങ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല പിന്നെ ഇതുപോലെ മഴ ആഹ അറിയ അതുകൊണ്ട് കൊഴപ്പല്ല പിന്നെ മാ ചൂരൽ മലയിലൊക്കെ
ആഹ് അതെ
അതൊക്കെ ഞങ്ങള് പോയി വന്നേയ്ന് ശേഷാ അത് കേട്ടപ്പോ പിന്നെ ഭയങ്കര പേട്യേ ഉം കൊറച് ഉം ആഹ് കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം ക്കായപ്പോ
ആഹ്
കാറിലയത് കൊണ്ട് വല്ല്യ കൊഴപ്പല്ല്യ
ആഹ്
രണ്ടു പേരും മാറി മാറി ഓടിച്ചതുകൊണ്ട് അത്ര ദൂരം അറിഞ്ഞില്ല
ഉം
പിന്നെ എല്ലാരി ഒക്കെ കൂട്ടി പൂവാഞ്ഞിട്ട്ടോരു സങ്കടം ഇണ്ടായിന്നു അതെന്താണെങ്കിലും ഇപ്പ മാറി. പിന്നെ ഞങ്ങള് ബേ ങ്കില് ഏട്ടൻ ജോലി ചെയ്യുന്ന ബാങ്കിന്ന് എല്ലാരും കൂടി എല്ലാര്ടെ ഫാമിലിയും കൂടി പോയി അതൊരു പത്ത് മുപ്പത് ആള് ഉം ഒരു പത് മുപ്പതാള് ഇണ്ടായിരുന്നു അത് ഇതുപോലെ ഊട്ടിക്കാ പോയേ ആ ട്രാവല റ് വിളിച്ചിട്ട് പോയി അത് ബസ്സിലായിരുന്നു ഒര് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റീല ഇവിടന്നെ അങ്ങടെ തുടങ്ങിയ ഉറക്കം ഞാൻ അവിടെ- ട്ടല്ലട്ട എന്തുവ അതൊരു സ് സുഖ ഇല്ലാത്തൊരു യാത്ര, കൊറ ച്ച് വയസ്സായ ആൾ കാരാണി. ഇവരൊരു നാലഞ്ച് പേര്. ഏ ഉള്ളൂ. ഒരു ഒരു രണ്ട് മൂന്നാൾടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, രണ്ടാളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ കുട്ടികളൊ ഇക്ക ഉണ്ടെങ്കി രസ അല്ലേ നമുക്ക് ഇത്. ഇതെന്ത് ഒക്കെ പ്രായയ് ആര്? ചേച്ചിമാര് അവരുടെ ഭർ ഭർത്താക്കന്മാർ ചെലർടെ ഭർത്താക്കന്മാരൊന്നും വന്നില്ല. ചെലവർടെ ഭർത്താക്കന്മാരെ വന്നു, ചിലവരുടെ ഭാര്യന്മാര് പിന്നാ ബാങ്കിന്റെ ഓണറിന്റെ അതെ. അത്യാവശ്യം പ്രായമായിട്ടുള്ളൊരാളാ ആളും ആയാളുടെ വൈഫും മോളും കൂടി വന്നു ക്കെക്ക മൊത്തത്തില് പറഞ്ഞാ അന്നും ഒന്നും നമ്മക്കാ എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്രാവശ്യം
ഫാമിലി ആയിട്ട് പോയപ്പോ എൻജോയ് ചെയ്തു
എൻജോയ് ചെയ്തു ഭക്ഷണം കഴിക്കാനാണെങ്കിലോരോ സ് ചെല സ് സ്ഥലത്തെ ഭക്ഷണൊന്നും സുഖ ഇല്ലടാ ചെല സ്ഥലത്തെ ഭക്ഷണമൊക്കെ നല്ല രസോണ്ടായിരുന്നു കഴിക്കാൻ
ഉം നമ്മളെ കേരളത്തീന്ന് പോയാ ഫുഡ്
അതെ മോശം ഉം ഞാൻ ഇതിനു മുന്നേ ആലപ്പ് പ്പുഴാ ജോലിക്ക് പോയപ്പഴും അതെ ഒരു ഒരു ഭക്ഷണം ഒന്നും ഒരു സുഖോണ്ടായി വെല നമുക്കങ്ങോട്ടെ തൃപ്തിപ്പെട്ടി ല്ല കഴിച്ചാ രണ്ടു മൂന്ന് മാസം അവിടെ നിന്നൊ ഒള്ളൂ പിന്നെ
ക്ക് മാറി - അവിടുത്തെ ഭക്ഷണം പിന്നെയും കൊഴ- ഇപ്പൊണ്ടായിരുന്നില്ല ഇത് എന്താ ഒരു ടേസ്റ്റുമില്ല അച്ചാറിന് വരെ മധുരം
ആവ്-
അവരക്ക്അതൊക്കെ ശീലായി-
ചേച്ചിന്റെ ഫേവറേറ്റ് ഫുഡേതാ-
എനിക്ക് ബിരിയാണി- അത് ചോദിക്കാനുണ്ടോ- ഇപ്പൊ കുട്ട് കുട്ടി അത് ചോദിയ്ക്കും അബവികാൻ- ഓ മന്തി ഞാൻ രണ്ടു തവണ കയി ച്ചു-
എന്താ ഉം-
ഒരു തവണ ആ നാത്തൂ വെച്ചു അതുണ്ട് - ഞാനും വെക്കാൻ പർഞ്ഞ് ഞാനും- ച്ചു പിന്നെ- എന്താ പറയാ വീട്ടില് അവിടെ പോയപ്പോ- ആഹ് വെച്ചു വെച്ചു പക്ഷെ നമ്മളീ ബിരിയാണി ഉണ്ടാക്കുന്നതിനൊക്കെ എത്രയോ സുഖാണ്- മന്തിയൊക്ക ഉം സിമ്പിളാണ്- എന്നിട്ട് പിന്നെ രണ്ടു തവണ വച്ചു ഒരു തവണ അത് കൊറച്ച് വേവധികായി പോയി ഫസ്റ്റ് ഇപ് ഇപ്പൊ ഉഷാറായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്ക് ഇഷ്ടായി രണ്ടാമത്തെ വല്യ ഇത്ണ്ടായിര്ന്നില്ല ആഹ് ചോറ് മാത്രം കൊറച്ച് വേ വേവധികായിന്നേ ഉള്ളൂ ബാക്കിയൊന്നും കൊഴപ്പണ്ടായിരുന്നില്ല പക്ഷെ ബിരിയാണി നെയ്ച്ചോറ് സംഭംവൊന്നും ഞാൻ ണ്ടാക്കി ക്കിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ക്കതിണ്ടാക്കാൻ
ഉം എങ്ങനെ വീട്ടില് ഒരു ഹസ്ബൻഡും ചേച്ചിയും കുക്ക് ചെയ്യൊ?
ഏയ് അത് അടുക്കള കണ്ടണ്ണോന്നന്നെ അറിയില്ല അതൊന്നും സഹായിക്കാൻ വരില്ല കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ
അപ്പൊ ചേച്ചും മദറിൻലോയും കൂടെ ഉണ്ടാക്കും ണ്ടാകേക്കുലേ
ആഹ് ഇപ്പം മോളായത് കൊണ്ട് അമ്മ തന്നെ അടുക്കളീല് അവൾടെ കുളി പ്പിക്കലും കഴിക്കാൻ കൊടുക്കലും ഒറക്കലും അലക്കലും ഒക്കെ കഴിയുമ്പോ ത്തേനെന്നെ സമയം ആ അവക്ക് ഞാൻ കൊടുക്ക അവള് ബിരിയാണി കഴിക്കും മന്തി കഴിക്കും ചിക്കേ അമ്മേ ചോറ് എടുത്ത കഴിഞ്ഞാ ചോയി മീമി ഇന്തോ
നല്ല സംസാരിക്കുവോ
ഓ നന്നായി സംസാരിക്കും
ഉം
ഇതുപോലെ ഞാനൊക്കെ എന്തെങ്കിലും വെറുതെ ഞാൻ കരയൊക്കൊണെങ്കിൽ പറയും എന്താമ്മ എന്താമ്മ പറയും നല്ല രസാ വർത്താനം പറയാൻ തുടങ്ങിയപ്പോഴേ സമയം പോന്നതേ അറിയില്ല എന്തെങ്കിലും വയ്യായികണ്ടെങ്കി ആഹ് എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിൽ കൂടി അറിയില്ല ഒന്ന് കിടക്കാനും പറ്റ ല്ല അതാണ് ഏറ്റവും ബുദ്ധിമുട്ടേ ഇവിടെ വീട്ടിൽ വരുമ്പോ സുഖാണ് അവളെ നോക്കാൻ ആളുണ്ടേ അതുകൊണ്ട് എനിക്ക് വേദി ഇഷ്ടാ ഇവിടെ വന്നാ ഇവിടെ വന്ന വേ ങ്ങള അവിടെ പോയാ വേദനിംഇല്ല ഒന്നുല്ല
അല്ലെങ്കിലും നോക്കാൻ ആളുള്ളോർക്കാണല്ലോ വേദനയും ബുദ്ധിമുട്ടുമൊക്കെ
അതെ
അങ്ങനെയൊക്കെയാണ് എന്നട്ട് നിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ
മന്തി
ആ ഞങ്ങളും ആദ്യം ഞാനും നാത്തൂനുവൊക്കെ അതുപോലെ മന്തിയായിരുന്നു ഇവിടെ വന്നാ മന്തി വേണം മന്തി
ഉം പക്ഷെ ബിരിയാണിയും ഇഷ്ടവാ ബിരിയാണിയോ മന്തിയോ ഉണ്ട്
ഞങ്ങൾപ്പ മാറ്റി നോക്കി സുർബിയാനാക്കി അപ്പൊ മന്തീനെക്കാ അടിപൊളിയാ സുർബിയാ
സുർബിയ എന്തുവാ
അത് ഇതുപോലെ മന്തി പോലെ തന്നെ പക്ഷെ അതിലെന്തൊക്കേ മസാലകള് ചേർക്ക്ണ് ണ്ട്
ഉം മ തൂത് പോൽത്തന്നെ ലേ
അതിക്ക് അറിയില്ല ഞാനത് കഴിച്ചി
ആ ലൈക്ക് കൊറേ മസാല ഇട്ടിട്ടുള്ള റൈസ്
ആഹ് ഇതും അത്പോലൊക്കെ തന്നെ പക്ഷെ മന്തീനേക്കാ ഞങ്ങക്ക് ഒന്നും കൂടി ഇഷ്ടായത് അതാ അതുകൊണ്ട് ഞങ്ങള് പർണു സുർബിയാൻ
സുർബിയാൻ
ആഹ്
ആഹ്
ഇനി അടുത്ത പ്രാവശ്യം അത് വാങ്ങിക്കണം മന്തിക്ക് പകരം
ക്കിയില്ലാ
ഇല്ല അത്ണ്ടാക്കാൻ അറിയില്ല
കൊറേ പണിണ്ടാവും ല്ലെ
ഉം അതെ അതെന്താന്ന് എനിക്കറിയില്ല ഞാൻ യൂട്യൂബില് നോക്കണംന്ന് വിചാരിച്ചു
നോക്കണം ഒന്ന് പക്ഷെ ഇവള് സമ്മതിക്കില്ലെടാ
മാർക്കുണ്ടോ
മോളെയ്‌ അവള് ചെല സമയത്ത് ഭയങ്കര വാശി അന്ന് ഇതുപോലെ ചോറ് വേവധികാ കാൻ അധികാവാൻ കാരണം അവളാ അവള് ഒറങ്ങിയതും ഇല്ല എന്നേ ഒന്നും ചെയ്യാനും സമ്മതിച്ചില്ല അന്ന് ഭക്ഷണം കഴിക്കണതന്നെ മൂന്ന് മണി മൂന്നരയൊക്കെ ആയി
ഉം
അതുകൊണ്ട് പിന്നെ ഞാൻ ഇണ്ടാക്കാൻ നിന്നില്ല ഇനി ഇവള് കുറച്ചും കൂടി ആവട്ടെ
ആഹ് അപ്പൊ ഒറ്റക്ക് കളിക്കാനൊക്കെ ആകുമ്പോ
പിന്നെ അതും അല്ല അവിടെ കളിക്കാനൊന്നും കുട്ടികളില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളെ അവിടെ ആക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാ പിന്നെ അവിടെ അച്ഛനും അമ്മേം ണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യല്ല അവര്ടെ അടുത്തേക്ക് പോവില്ല അപ്പൊ പിന്നെ
ഞാൻ പിന്നെ ഒന്നും ചെയ്യാറില്ല. അല്ല അടുക്കളേക്ക് പിന്നെ നോക്കാറേ ഇല്ല എന്താച്ചാ ഇങ്ങനെ എന്തെങ്കിലും അമ്മക്ക് പച്ചക്കറി ഉണ്ടെങ്കിൽ നന്നാക്കി വെച്ച് കൊടുത്തിട്ട് മീനൊക്കെ ഉണ്ടെങ്കി കഴുകി കൊടു വെട്ടിക്കൊടുത്തിട്ട് ഞാന് അലക്കാനും അവള്ടെ കാര്യങ്ങളും നോക്ക നൊക്കെ നിക്കും. അവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് എന്തേലും ചെയ്യാനൊക്കെ പറ്റൊള്ളേയ്‌ പിന്നെ ഒരു ഒന്നൊന്ന് കിടക്ക ക്കാലോന്ന് വിചാരിച്ച അതിനും സമ്മയ്‌ക്കില്ല അവള് അപ്പൊ എണീക്കും
ഉം
അതുകൊണ്ട് ശോകാണ് മൊത്തത്തിൽ പറഞ്ഞാ
ഇനിപ്പോ വെലുതായാലും ഒരുമാതിരി ചെറുതാകുമ്പോ ചെലപ്പം വേഗം വള ന്ന മതി പക്ഷെ
അതെ ആ
ഉം